ഹലോ
ആഹ് കേക്കുന്നില്ലേ
ഉവ്വ് ഉവ്വ് ഒക്കെ
ആഹ്
എടയ്ക്ക് ഇങ്ങനെ കട്ടായി പോയപോലെ തോന്നി
ആഹ് ല്ല റേഞ്ച് മഴ ആവുമ്പോളേ റേഞ്ചിന്റെ ഇഷ്യൂ നല്ലോം വരുവേ
ആഹ് ണ്ട് ണ്ട് അതന്നെ കട്ടായി കട്ടായിട്ട് കേൾക്കുന്നത് അവിടെക്കെ നല്ല ഇന്ന് നല്ല മഴ പെയ്താ
ആഹ് പ്പം പെയ് ഇങ്ങനെ ചെറുതായിട്ട് പാറ്റിണ്ട് നല്ലം പെയ്തിനി മഴ
ആഹ് ആഹ് ഇവിടെ നല്ല മഴ പെയ്ത് ആഹ് ഇങ്ങനെ ഇവിടെ തന്നേര്ന്നുട്ടോ നല്ല മഴ പെയ്തു ഇനിപ്പ അടുത്ത മഴ വരണ്ട്
ഉം
കറന്റ് ണ്ടോ ഇല്ല ഇല്ല കറന്റ് പോയി പോയിം വന്നും പോയിം വന്നിരിക്കണ കാരണേ ഇപ്പ ഇപ്പൊ ഫുള്ളായിട്ട് പോയി
ആഹ്
പ്പ വരണെന്നില്യ
കാറ്റുണ്ട് നല്ലപോലെ
ആഹ് ഇവിടെ കാറ്റ് അങ്ങനെ കാര്യായിട്ട് അടിച്ചിട്ടില്ല പക്ഷെ മഴ ആഹ് ക്കി ഉം കറന്റ് പോയ കാരണേ
ആഹ്
ഭയങ്കര പാടായി
ഉംപണിയൊക്കെ കയിഞ്ഞോ
ഇല്യ കഴിഞ്ഞിട്ടില്ല്യ ദ കഴിഞ്ഞോണ്ടിരിക്കുന്നു
ആഹ്
ഉംഎന്തായി അവിടത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ
ഓഹ് ഒക്കെ കഴിഞ്ഞി
അതെ ഞാന് ഈ മഴത്ത് ഡ്രസ്സൊക്കെ ഉണങ്ങാത്ത കാരണേ
ആഹ് അത് വയങ്കര കെദിയേട്ള്ളതാല്ലേ
ആഹ് അങ്ങടും ഇങ്ങടും അങ്ങട്ടും ഇങ്ങടും ഇട്ത്തിട്ടിട്ട് മഴ ന്നെ ച പറ്റിക്ക്യ
അഹ
ഞാന് വെയിലത്തിക്കിടും ഇപ്പം മഴ പെയ്യും അപ്പ ഞാൻ ഇങ്ങടെടുത്ത കൊടുന്നെക്കും.
ആ അത് മയക്ക് അമ്മളാരെ എത്തിയാ എട്ത്തിടാൻ നിക്കേയ്ക്കാരം
ആ പിന്നെ ആ പിന്നെ ഇനി ഒപ്പങ്ങട് എടുത്ത് കൊണ്ടന്നിട്ടിട്ട് കുറച്ച കഴിയുമ്പോഴേക്ക് അതാ പി പിന്നെ വെയില് വന്നു അപ്പൊ ഞാൻ പിന്നെ വെയിലെത്തിക്കിട്ടു
അതൊരു പണിയാണ് പണി ഇക്കെ കഴിഞ്ഞട്ട് അയ്മെ കുത്തിർക്കാനൊക്കെ കൊഴപ്പല്ല
അതന്നെ ഈ അപ്പൊ പിന്നെ ഇതെന്നെ ഇപ്പൊ രണ്ട്റാഷായി അപ്പൊ ഞാൻ പിന്നെ നിർത്തിച്ച് ആ പരിപാടി ഇനി അവിടെ പിന്നെ ഉണങ്ങ ഉണങ്ങി കിട്ടാനേ ബുദ്ധിമുട്ടാ
ആ ഇവിടെ പിന്നെ ഷീറ്റ്ണ്ട് അയ്ന്റെ അടില് അങ്ങനെ ഇടും
ആ അപ്പൊ സുഖാ ഞാനിങ്ങനെ വിചാരിച്ചു കൊറെ ദിവസയി പിന്നെ അങ്ങട്ട് ശരിയാ സെറ്റ് ആവണില്ല ഞങ്ങൾക്ക് പുറത്ത് കൂടെ കോണില്ല
ആഹ
അപ്പോ മറ്റേ എന്താ പറയ ഇരുമ്പിന്റെ ഒക്കെ കോണില്ലേ പ്പൊ റെഡിമെയഡ് വേടിക്കണേ ആ അത് വെച്ചിട്ട് വേണം ഇനീം ചെയ്യാ ശരിയാക്കാം. ഡ്രസ്സ്‌ ചെയ്യണെങ്കി, അ ഒക്കെ കൂടെ ഏ ബഡ്ജറ്റ് കൊറച്ച് കൂടുതലായി പറഞ്ഞത്
ഞങ്ങൾത് താഴത്താ ഷീറ്റിട്ടത്, കാരണം ഞങ്ങക്ക് രണ്ടടുക്കളേണ് ഒന്ന് കൊറച്ചപ്പൊറ ത്താണ്. അപ്പൊ അങ്ങട്ടും ഇങ്ങട്ടും പാസ് ചെയ്യണെന്നുണ്ടെങ്കില് വേണന്ന് അങ്ങനെ ഷീറ്റി ട്ട്, അയിന്റെ അടീല് തിരുമ്പിയത്ണ്ട് ഒക്കെ അയിൻ്റെ അടീലണ്ട് കൊണ്ടേക്കും.
അല്ല അങ്ങനെ കൊ പ്പല്ല്യട്ടാ അങ് എവിടെയെങ്കിലും ഇട്ടിട്ട് ഒന്ന് വിരിച്ചിട്ടാ മതി ഇത്പ്പൊ അകത്തൊക്കെ അയല് കെട്ടിയേക്കാണ്.
മറ്റേ അവ്ത്ത ഒന്നായിട്ട് ഏതേ റൂമ് ഒഴിവ്ണ്ടോ അവിടെ ഫുള്ള് അയ്ലാ.
ആഹ്, ഇത് റൂമ് എന്ന് പറയാ അങ്ങനെല്ല്യ. പക്ഷെ എ ഒരു ജനലിന്റെ മോളിന്ന് മറ്റെ ജനലിന്റെ മോളിക്ക് അങ്ങനെ കു ഒക്കെ കെട്ടിയിരിക്കയ
ആഹ്, അങ്ങനൊക്കെ മയേത്ത് നടക്കൊള്ളു.
ഉം, പക്ഷെ ആരെങ്കിലും വരുമ്പോഴാണ് അകം മുഴുവൻ തോരണം തൂക്കിട്ട പോലെണ്ട്.
അല്ലെ മയ ആവുമ്പോ വലിയ സീന് ഉണ്ടാവുല, മയത്ത് അല്ലാത്ത ടൈമ് ഒക്കെ ആവുമ്പോ പിന്നിം ആൾകാര് എന്തേ വിചാരിക്കും മറ്റേ ആവുമ്പോ മയാന്ന് മനസ്സിലാക്ക, പെണ്ണുങ്ങളുണ്ടെ ഓക്കെ ക്ഷെ ആണുങ്ങളാവുമ്പോ വേറെ വിചാരിക്ക
അതെ അതെ അതെ അതാണീ കൊഴപ്പം.
ആഹ്
എന്നാലും യൂണിഫോമൊക്കെ ഉള്ള കാരണം ഒക്കെ ഒണങ്ങി കിട്ടണ്ടേ.
യാഹ്
ഓം പിന്നെ മറ്റേത് ഫാന് ഇട്ടാ വേഗം ഒണങ്ങും. ഇപ്പൊ ഫാനിട്ടാലും ഈ തണുത്ത കാറ്റ് വരണേ കാരണം ഒണങ്ങാ പാടാ
ആഹ്
ആഹ്, ഫേന്ട്ട തണുത്ത കാറ്റിന്
ട്ട് എന്തെണ്ടോ വെള്ളം കേറണെ അങ്ങനെയും പ്രശ്നണ്ടോ, അവിടെ?
ഇല്ല ഇല്ല വെള്ളം അങ്ങ പെട്ടെന്ന് കേറില്ല. എന്നാലും ഇവിടെ വെള്ളത്തിന്റെ വെ എല്ലോട്ത്തും പൊ എന്താ പറയ തോടും കൊളൊം പാടൊക്കെ ഉള്ള കാരണം വെള്ളം തന്നെയാണ്.
ആഹ്
ഈ സൈഡിൽത്തൊക്കെ വെള്ളം ഞങ്ങടെ വീട്ടിക്ക വര
ആഹ്
അ ഇവിടെ കൊറച്ച് ചെറുതായിട്ടൊന്ന് താഴ്ന്നതാ അപ്പൊ പാടൊക്കെ ഉള്ള കാരണം അങ്ങട്ട ഒഴുകി വരും
ആഹ് അപ്പൊ കെതിയെടാവും അല്ലേ
ആഹ്, അപ്പൊ പക്ഷെ ഒന്ന് വീടിൻന്റെ അവിടക്ക് വെള്ളം വര്ല്ല. വീടിന്റെ കൊറച്ചും കൂടെ ആണ്ട് എറക്കിലാ.
ആഹ്
ആ, വെള്ളം നല്ലോം ഉണ്ടായിരുന്നുട്ടോ. അപ്പൊ ഇന്നലിം മിനിയാന്നും വെയിലല്ലേ വെയിലായിരുന്നു.
ആഹ്, അപ്പൊ ഒണങ്ങിണ്ടാവും
ആഹ്, അപ്പൊ പെട്ടെന്ന് വറ്റിപ്പോയി, എത്ര പെട്ടെന്നാ വെള്ളം വറ്റിയ
ഇവിടീംങ്ങനെ ഇവിടെ മഴയ്താപ്പം മിറ്റൊന്നായിട്ട് ഒറവ്ട്ത്ത് വരും.
ആഹ്
ഇപ്പൊ രണ്ടീസം വെയിലായപ്പോ അത് പോയി. ഇപ്പതാ വീണ്ടും
ആഹ്, ഉം ഉം അതെ ഇപ്പഴത്തെ വെയിൽക്ക് ഓ! മിനിയാന്ന് ഞാൻ കുറച്ച് നേരം എനിക്ക് ഷോപ്പ് ഇപ്പോ കൊറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കനൊക്കെ കടയിൽ പോയിണ്ടായിരുന്നു.
ആഹ്
പോയിട്ട് വീട്ടിലെത്തുമ്പോഴക്ക് തലവേദനിച്ചിട്ട് വെയിൽ കൊണ്ടിട്ടേയ്
ആഹ്, മിനിയാന്ന് നല്ല വെയില് കിട്ടീനി. ഇന്നലിം കൊഴപ്പല്ലാത്തത് കിട്ടീക്ക്ണ്
ആഹ്, ഇന്നലെ കൊഴപ്പല്ല കൊഴപ്പല്ല വെയിലൊക്കെ ഉണ്ട്.
ആഹ് ആഹ്
പക്ഷെ ആഹ് മിനിയാത്തെ ആ പോക്കില് കുറച്ച് നേരം ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ വെയിൽ കൊണ്ടുണ്ടാവും ഏകദേശം പക്ഷേ ഒരു രക്ഷം ആഹ് അല്ല പത്ത് മണിക്ക് പോയിണ്ട് ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയത് അപ്പൊ നമ്മുക്ക് ഡ്രസ്സ് എടുക്കുമ്പോ ഒരു സൈഡിൽ നിന്ന് ഒരു കട കേറിയിട്ട് ഡ്രസ്സ് എടുത്തിട്ട് ഇഷ്ടയില്ലെങ്കിൽ അടുത്ത കട കേറുവല്ലോ
ആഹ്
ഹ് അങ്ങനെ കേറി ഇറങ്ങിട്ട് നോക്കുമ്പഴേക്ക് ആ വെയിലൊക്കെ കൊള്ളുമ്പോഴേ സഹിക്കാൻ പറ്റനില്ല ആഹ് തലവേദന എടുത്തിട്ട് പിന്നെ റോഡിലൊക്കെ ഭയങ്കര ചൂടല്ലേ
ആഹ്
ഉം വീടിന്റെ അവിടുത്തെ പോലത്തെല്ല വീടിന്റെ അവിടെ പിന്നെ മരങ്ങളുണ്ട് ടൗണിലേക്ക് പോകുമ്പോ അവിടെ ഫുള്ള് ബിൽഡിങ്ങൾ മാത്രല്ലേള്ളോ
ആഹ് അപ്പൊ നല്ല വെയിലും
ആഹ് നല്ല വൈയിലും റോഡൊക്കനെ പതക്കിയണം പതച്ചിട്ട് ചൂട് ആയിട്ടേ
ആഹ്
ഉം അപ്പൊ നല്ല പിന്നെ എനിക്ക് ചെറുതായിട്ട് മൈഗ്രെയിൻ ഉണ്ട് അപ്പൊ അത് വന്നു തലവേദനയും ആഹ് ആഹ് വെയില് തീരെ കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ പക്ഷെ വൈന്നേരം ആവുമ്പോഴേക്കും ക്ഷീണ വാണ് വയ്യാത
ആഹ്
വെൽ കൊള്ളണ കാരണം വെൽ കൊള്ളുമ്പോഴേ
ആഹ് അഹ് ശരി എന്റൊ വർക്കൊക്കെ ചെയ്യ്ണ്ടോ
ഓഹ്
എന്തേം വർക്കൊക്കെ ചെയ്യണ്ടോക്ക്
ഞാൻ ചെയ്തരുന്നു ഇപ്പൊ ഇപ്പൊ ഒന്നുംല്ല വീട്ടില് കുറച്ച് പിള്ളേർക്ക് ട്യൂഷൻ എടുക്കണ്ടു അത്രേന്നേ ഉള്ളോ ആഹ് ഓൺലൈൻ ട്യൂഷനൊക്കെ എടുക്കാന്ന് പ്ലാന ഉണ്ടത് പക്ഷെ ഓൺലൈനായിയിട്ട് പിള്ളേർ ഇത്തുവരെ എത്തിയിട്ടില്ല.
ആഹ് ശരി ഏ എത്ര വരെ ഇടുക്കണ്?
അത് ഒന്നാം ക്ലാസ് മുതല് ഇപ്പൊ ഒ പത്താം ക്ലാസ് വരെണ്ട് പക്ഷെ ആഹ് അത് പ്ലസ് വൺ പ്ലസ്ടുവിനു സയൻസിന്റെ സബ്ജക്ട് ബയോളജി എടുക്കാച്ചിട്ടായിരുന്നു ഞൻ ഞാൻ ബയോളജി ആയിരുന്നു
നിങ്ങള് ഡിഗ്രി ക്കേ കഴിഞ്ഞ
ആഹ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞിണ്ട്
ഉം ഡിഗ്രഏതൈനിം
ഡിഗ്രിക്ക് സുവോളജി ആയിരുന്നു. പിന്നെ അപ്പൊ പിന്നെ ഇടുക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു അതിന് പിള്ളേരെ എത്തി
സെന്റർക്കെ ഉണ്ടല്ലോ ഇപ്പോ?
ആഹ്
അവിടൊക്കെ ചൊയ്‌ച്ചുലെ?
അവിടെ ചോയ്ക്കച്ചാലേ ഇവിടെ പിള്ളേര് കാലത്ത് നേരത്തെ പോണ്ടേ?
ആഹ് അല്ലതെഒയിവുള്ള ദിവസല്ലേ ഉണ്ടാവുള്ളൂ.
അല്ല ഇപ്പൊ പത്താം ക്ലാസ്സക്കൊക്കെ കാലത്താണ് ട്യൂഷനെ
രാവിലെ ചലോട് തൊക്കെ വൈകുന്നേരംണ്ട്.
ആഹ് ഇവിടെ കുട്ടിള് പറഞ്ഞത് വൈകുന്നേരം വര്ണണ്ട് വൈകുന്നേരത്തിന് എന്നെ വിളിച്ചു വൈകുന്നേരത്തിന് ഇവിടെ കൊറച്ച് പിള്ളേര് വരണ കാരണം എനിക്ക് പോവാൻ പറ്റില്ലല്ലോ?
ആ
പിന്നെ കാലത്ത് ഇപ്പോ ഇപ്പോൾക്ക് ഇവിടെ ഇവടെ വീട്ടില ഇരിക്കൻ അങ്ങനെ കുറ കുറച്ച് ഒരു പ പത്ത് പന്ത്രണ്ട് പിള്ളേരുണ്ട്.
ആഹ
അപ്പൊ എല്ലാരും കൂടിട്ട ഒന്നിച്ചിരിക്കാൻ പറ്റാത്ത കാരന കുറച്ചാൾക്കാരെ ഞാൻ കാലത്തക്കേക്ക് ആക്കിണ്ട്.
ആ പിന്നെ വേകുന്നാരി അങ്ങനെ യ്കാരഅല്ലേ?
ആ രണ്ടു നേര ആയിട്ട്.
ആഹ എല്ലാ സബ്ജക്ട് ഇടുക്ക്ണ്ടോ?
ആഹ് എല്ലാത്ടുക്കും
ആഹ
ആ പിന്നെ അങ്ങനെ
പിന്നെ വായിക്കലൊക്കെല്ലേ ബുക്കൊക്കെ നമുക്ക് നോവൽസ് പലതുണ്ടല്ലോ?
ആഹ് ഉണ്ടണ്ട് വായിക്കാറുണ്ട് ഇപ്പ ഉണ്ടല്ലോ ഓൺലൈനൽ ഉണ്ടല്ലോ? പ്രതിലിബി പറഞ്ഞിട്ടരു സംഭവം.
ആഹ
ആ അതില് കഥകള് കഥകളാണ അതില്
ആഹ അങ്ങനെ വായിക്കല്
ആ അങ്ങനെ വായിക്കാറുണ്ട്
ആ
പിന്നെ ഇപ്പൊ പഠിക്കേണ്ട കാരണ കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ട കാരണം നമ്മള് പഠിച്ചിട്ട വേണ്ട അവർക്ക് പറഞ്ഞുക കൊടുക്കാ
ആ നോട്ടസ് ഒക്കെ റെഡി ആക്കേണ്ടിവരുല്ലേ?
ആ ഡ റെഡി ആക്കണല്ലോ അപ്പൊ അ അതിനന്നെ കുറച്ച സമയം അങ്ങനെ പോവായി പിന്നെ വേറൊന്നും വായിക്കാൻ സമം കിട്ടലില്ല
ആഹ ഇന്നാല് നമ്മുക്ക് കൊറെ നേരക്കെ വെറുതെ ഇരിക്കാ പറിയുമ്പോ രസള്ള കാര്യല്ലല്ലോ?
ഓ എനിക്ക് വെറുതി ഇരിക്കുന്ന സമയം കിട്ടല്ലടോ ഞാൻപ്പൊ കൊറച്ച സമയം വെറുതെ ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ ചെയ്യണ ആ വെറുതെ ഇരിക്കാ - - വീട്ടില് ഹസ്ബൻഡും പിള്ളേരും
ഓ
തന്ന തന്നെ പിന്നെ വേറെന്താ എന്താ പിന്നെ ആ ഉച്ചക്ക് എന്താ കറി
ഉച്ചക്ക് എന്താ കറി വെച്ചാല് എന്താന്നൊന്നും ഞാൻ അറിയില്ല മീൻ കിട്ടിട്ടുണ്ടാവും
അഹ്
ഞാൻ ഇപ്പ എന്റെ വീട്ടിലാണ് അപ്പൊ ഞമ്മള അല്ലാതെ അങ്ങോട്ടാ അത് തിരിയില്
ആഹ ഹ ഹ ആഹ അങ്ങനെ കാലത്ത് എന്തായിരുന്നു അപ്പൊ
കാലത്ത് ഇന്ന് എന്തായിരുന്നു ഇപ്പ ചോദിച്ചാല് ഇന്ന് മദ്രസ്ക്ക് ചായ ചായ ഉണ്ടേനി
ആ ആ പിന്നെ മയിലിയമാർക്ക്
ആ മ മുലിമയ്ക്കു അപ്പൊ അങ്ങനെ ചായ ഉണ്ടാക്കി
കൊണ്ടുവരുക അവരിങ്ങട് വരുവോ
എല്ല അങ്ങോട്ട് കൊണ്ട് കൊടുക്ക
അപ്പൊ ഒരിക്ക ഒരു പത്തിരിയും മറ്റേ വെള്ളപ്പവും നൂൽ പൂട്ടും ഒക്കെ ഉണ്ടായിന്
ആഹ് ആഹ എത്ര പേരുണ്ടായിന്ന് കഴിക്കാ എത്ര പേർക്കുള്ളതാ കൊടുക്കണ ആ അത് ഒരു ദിവസം ഫുള്ളാണോ
അല്ല ഞക്ക് ഒരു നേരൊള്ളു ചെലോട്ത്ത് ചെ അങ്ങനണ്ട് ഇവടെ നിക്കണ മോല്യേമാരൊക്കാമ്പളെ
ആ
വീട്ട് പോവാത്തോലൊക്കങ്ങനെ ണ്ടാവും
ആ ഇവിടെ ഞങ്ങളവിടെ വീട്ട്ൽക്ക് വന്നിട്ട് കഴിക്ക ചെയ്യട്ടൊ അവര് മൂന്ന്നേരം വെരും
ആ ഞങ്ങൾതങ്ങട്ട് രാവിലെ കൊടുക്കും
ആ ആ ആ
പള്ളിക്കൊക്കാവുമ്പോ മൂന്ന് നേരം ണ്ടാവും
ആ ഇവിടെണ്ടല്ലോ മൊ മൊയ്ല്യേമാര് കാലത്ത് വര്ണ കാണാ ഒരു വീട്ടിന്ന് അല്ല ഒരു വീട്ടിന്ന് ചെൽപ്പോ രണ്ട് മോല്യാമ്മാര്ണ്ടാവും അല്ലെങ്കി ഒരാള്ണ്ടാവൊള്ളു
ആ
ഒരാളാണെങ്കി ഒരാളാണെങ്കി അവര് മൂന്ന് നേരം ഫുഡ് കൊടുക്കും
ആ
രണ്ടാളാണെങ്കി ഒരു നേരം കൊട് ക്കൊള്ളു അങ്ങനെ
അപ്പൊ വേറെ വേറെ വീട്ട്ന്നാവല്ലേ ഉച്ച മൂന്നേരൊക്കെ ആ ന്ന അയ്ക്കോട്ടെ ശെരി ആ അയ്ക്കോട്ടെ